ഹലോ
ഹലോ
കേക്ക് ണില്ലേ ഹലോ കേക്ക്ണ്ടോ
ആ ഇപ്പ കേൾക്ക്ന്ന്ണ്ട്
ആ ആ ആ എന്താ വർത്താനം
നല്ലവർത്താനം മഴ ഇണ്ടാ
ഇല്ലില്ല ചെറുതായിട്ട് ഒന്ന് പാറ്റി പോയി
ആഹ് ഹാ എവിടെ ഇപ്പൊ വൈകുന്നേരം ഇണ്ടായ്ന്നീല എന്താണ് ഇപ്പൊ ഇപ്പോ ഇതുവരെ ചെറുതായിട്ട് തൂളീക്കാണ്ട് പോയി
ആ ആ ആ ഭക്ഷണ കഴിച്ചില്ലേ
ഭക്ഷണ കഴിച്ചു
വേറെന്താ
കെടക്കാനായോ
കെടക്കാനാവ്ണു എങ്ങനെ നോക്കിയാലും ആ ഒരു പതിനൊന്ന് മണി കറക്റ്റാവും
ആഹ് അതാവും കുട്ടികളൾെല്ലാരും പാടെ ഉറങ്ങിയാാവണെങ്കില്
എത്ര നേരത്തെ കിടക്കാന്ന് വിചാരിച്ചൊക്കെ ആഹ് സമയമാവും
വേറെന്താ
വേറെന്താ സുഖന പോകണം എന്തായാലും നട ഭക്ഷണം
കഴച്ച
ആഹ് ഫുഡ് കഴിച്ചു
ആഹ് മക്കളൊക്കെ
വട മക്കളൊക്കെ ഏതലും ടൈം ടേബള് എടുത്തക്കെല്ലക്കണ്ട്
ഏ എത്ര മക്കളാ
മൂന്ന് മക്കളാ
ഏഹ് പിന്ന
അവിടെ എന്തനി ഫുഡെന്തേന്
ചോറന്ന
ഉം ഉം മീനാ ചിക്കനാ
മീനല്ലാ ഇന്നെറച്ചി ഇറച്ചി കുമ്പളങ്ങ ആക്കറി
ആയസ്
ഉം
നല്ല കോമ്പിനേഷനാവുമ്പോള
അല്ലകോമ്പിനേശനാ
ഉം ഉം ഉം പിന്നെ ഇറച്ചിക്ക് കുമ്പളങ്ങടുന്നവര് ആണ്ട് ട്ടോ
ആഹ് അങ്ങനെയുണ്ട് ചേനയും കുമ്പളങ്ങയും
ഉം ഉം ഉം
ആഹ് അങ്ങനെ വേണം
നിങ്ങളെ ആക്കലുണ്ടോ
ഞാൻ നിങ്ങൾ വെച്ചിട്ടില്ല പക്ഷെ ഞാൻ വെച്ചിട്ട് കഴിച്ചിട്ടുണ്ട്
ഉം വേറെന്താ മക്കള് പഠിക്കാ
പഠിക്ക ആ അപ്പൾ ഒന്ന് കുറച്ച് നേരം പഠി എഴുതാനും വായിച്ചാനൊക്കെ എഹ് ടൈംടേബള്ളാക്കാനൊക്കെ ഇതി നിൽക്കണ്
ആഹ് എത്രല്ലാ
ഇപ്പ ആറിലും ഏഴിലും അറില് നാലിലും മൂന്നിലൊക്കെ
ആഹ്
അവിടെ
ഇവിടെ മോളെ ഉള്ളൂ. അത് ചെറുതാ അത് എന്റെ പുറകെ ഇങ്ങനെ ഞാന് ഫോൺ വിളിക്കാ ഇറങ്ങിയപ്പം എന്റെ
ഓള് നിങ്ങളെ ഒപ്പം കടക്കുമ്പേകാരം ഉറങ്ങല്ലേ.
ആഹ് അല്ല ഓളെ അതിന്റെ മുന്നേ ഞാൻ ഉറക്കാറുണ്ട്. ഇന്ന് പ്പൊ ഉറങ്ങണില്ല അ വാപ്പക്ക് പനിയാ.
ഏ
അപ്പം അപ്പൊ ഞാൻ പറഞ്ഞു ഒന്നു വാപ്പിന്റെ കൂടെ. അവിടെ ഇപ്പ കിടക്കണ്ടാന്ന് പറഞ്ഞട്ടെ ഇപ്പത്തെ പനി ഇങ്ങനെ.
ഇപ്പഴത്തെ പനിയതിന് മേൽ വേദന ആയി കൊണ്ടുണ്ടാവല്ലേ.
ആ നല്ല മേല് വേദന.
ഉം ഉം എന്താണാവലേ കാരണം.
എന്താണാവോ.
എല്ലാരും പനിച്ചിണ്ട്ന്ന് പറഞ്ഞട്ടാ ചെറിയ കുട്ടിയൊക്ക് പോലും മേല് വേ
മേല് വേദന ഞാനും. പനിച്ച് എന്ത് മേല് വേദന എന്നറിയോ നമ്മുടെ നടുമുള്ളിന്റെ അവിടന്നാ വേദന വരുന്നെ. പനി പെട്ടെന്ന് മാറുന്നുണ്ടേ. പക്ഷെ അതിന്റെ ക്ഷീണവും മേലു വേദനയും ആണ് മാറാത്ത.
ഉ ഉം ഉം ഇപ്പോ ഓരോ കാലാവസ്ഥന്റെ ഒക്കെ.
കാലം മാറുന്നിടത്തോളം നമ്മുടെ അസുഖത്തിന്റെ
ആ ഓരോരോ ടൈമിലും ഓരോന്നാ.
ആഹ് ആദ്യാക്കെ ഒരു പനി വന്നാല് ജലദോഷം ഉണ്ടായിരുന്നു.
ആ അത് അങ്ങനെ മാറിക്കോളും കരുതി പോകും ചെയ്യും നമ്മള്. അതാണ് അതിന്റെ മൂക്കില് പോവും ചെയ്യും.
ആഹ് ഇപ്പ അങ്ങനെയൊന്നും അല്ല.
ഉം ഉ ഉ എന്റെ മൂത്തച്ഛന്റെ ഉമാക്ക് തന്നെ ജലദോഷം പിടിച്ചിട്ട് ഇപ്പ അഡ്മിറ്റാ.
ആ എന്റെ മൂത്തച്ഛനെട്ടോ ഹസ്ബൻഡിന്റെ ജ്യേഷ്ഠനെ. കഴിഞ്ഞ വർഷം ഇതുപോലെ ജലദോഷം പനിയുണ്ടായേ അപ്പൊ ആള് അവിടെ അടു- ത്തൊരു ആശുപത്രിയിൽ പോയിട്ട് മരുന്ന് കഴിച്ചു. മരുന്ന് കഴിക്കുക എന്ന് വെച്ചാല് ആ ഇഞ്ചക്ഷൻ എടുത്തു തോന്നുന്നു.
അങ്ങനെ പിന്നെ അൾക്ക് ശ്വാസം കിട്ടാണ്ടൊക്കെ ആയി അപ്പോ അവിടെടു ത്തൊരു മെഡിക്കൽ കോളേജിൽ കൊണ്ട് പോയിട്ട് അഡ്മിറ്റ് ആക്കി. അവര് ആന്റിബയോട്ടിക് ഒരു കുപ്പി കയറ്റേണ്ടത് പന്ത്രണ്ട് കുപ്പി കയറ്റിയിരുന്നു.
ആ അതെ മറ്റേ നമ്മള് അറിയാതണ്ട് പോയി മരുന്ന് സൂചി. കുത്തി വച്ചാല്.
ആ എന്നിട്ട് ഹാർട്ട് മൊത്തം വെള്ളം.
ഹൗ എന്റെ മ്മാ
എന്നിട്ട് മേജർ സർജറിക്കൊക്കെ എഴുതി തന്നിട്ട് എറണാകുളത്തേക്ക് മാറ്റി അതിനെ.
ഉം ഉം ഉം
മൂന്നാല് ലക്ഷം അവിടെ പൊട്ടി ഇതുപോലെ ഇത് ജെ ജലദോഷം പനിയും വന്നതാന്നെ.
ആഹ് അപ്പ ഒരു ചെറിയ ഡോസ് മരുന്നും കുടിച്ചാ പനി മാറിക്കോളും കരുതി അറിയാണ്ട് കുടിച്ചാണ്.
ആശുപത്രിക്കാരല്ല പെട്ടു ആഹ് ആ പക്ഷേ പുള്ളിക്കാരന്റെ വൈഫ് അവിടെത്തന്നെ ആ ആശുപത്രി തന്നെ ജോലി ചെയ്തിരുന്നെ. പിന്നെ അത് അങ്ങനെ ഒതുക്ക്.
അതുകൊണ്ട് തരക്കേടില്ല ഉം ഉം ഉം
അവര് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോണ്ടും പറഞ്ഞ് ജോലീനെ ബാധിക്കും എന്ന് വിചാരിച്ചിട്ട്. ഒതുക്കി തീർത്തു.
എൻക്ക് പൻച്ച്ട്ട് ഹോസ്പിറ്റല് കൊണ്ടോയി അയ്ല് ഓല് എന്താ ഇഞ്ചെക്ഷൻ എടുത്തു പാരസിറ്റമോള് തരാതെ അയ്ന്റെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തു
ആഹ്
അയ്ല് മേലാകെ ആണ്ട് ചൊറിയലോടങ്ങില്ലേ
ആഹ് അപ്പ അതാ അലർജിന്റെ അവര് തന്നെ ഇൻണ്ടായി കാണൂല അത് അലർജി ഉണ്ടോ നോക്കാവാണ്ടിട്ട് അവരൊരു ഡോസ് തരൂല്ലേ
ഇല്ല ഇല്ല എന്നോട് ചോയ്ച്ചു അലർജി ഉണ്ടോ ചോയ്ച്ചു അപ്പൊ മരുന്ന കൊടുക്കാറുണ്ട് അലർജിയൊന്നു ഇല്ലാറാഞ്ഞു
ആഹ്
അയ്ല് കുത്തി വെച്ചതാണ് കുത്തി വെച്ചപ്പം ഇബലും ആകെ പേടിച്ച് ഞാൻ ചൊർഞ്ഞപ്പം
ആഹ്
പിന്നെ മേം മഞ്ചേരി കൊണ്ടോയി
ആഹ്
മഞ്ചേരി കൊണ്ടയപ്പം കുറചെരൊക്കെ കടന്നു പിന്നെ മറ്റേ ഇഞ്ചെക്ഷനൊക്കെ വെച്ചു ഗുൾഗോസേറ്റി
ആഹ്
ഗുൾഗോസൊക്കെ കേറ്റി കഞ്ഞിയൊക്കെ കുടിച്ച് ഇങ്ങനെ എറങ്ങേനി മരുന്നാങ്ങാൻ പുതിയാ പ്ലള പോയപ്പോത്തിന് ഞാൻ അയച്ചന്ന് പിന്നേം കൊയഞ്ഞ്ണ്
ആഹ്
അയ്ച്ചെന്ന് പിന്നേം ഗുളുഗുസെറ്റി അടെ കടന്നു പിന്നെ നേരം ബെൾത്താരേക്കെ പോന്നത്
ആഹ്
ഇണ്ടാറില്ലാ ഇണ്ടാവുമ്പോ അങ്ങനെക്കെ ഇണ്ടാവും ചെയ്യും
അങ്ങനെ ഒരു ഇപ്പ കഴിഞ്ഞു ഞാനെന്റെ മോൾക്ക് എന്റെമോൾക്ക് ഇപ്പോ രണ്ട് വയസ്സായെ രണ്ടു വയസ്സ് കഴിഞ്ഞെ അവള് പ്രഗ്നന്റ് നാലു മാസം പ്രഗ്നന്റ് ആയ സമയത്ത് ഞാന് മാ മാഗ്രിബ്ക്ക് ഇങ്ങനെ കയും കാലൊക്കെ കഴുകിട്ട് ഇങ്ങനെ നിവർന്നതാ നിർന്നപ്പം പിന്നെ എനിക്ക് ശ്വാസം കിട്ടീല്ല
അതാ
അങ്ങനെ ഒരു പതിനൊന്ന് മണി വരെ ഞങ്ങള് ക്ച്ച് ഞാന് അലർജിന്റെ ആളായത് കൊണ്ട് അതിന്റെതാവും ന്നോർത്ത് പതിനൊന്ന് മണി വരെ ഞങ്ങള് നോക്കി രാത്രി പിന്നെ വയറ്റിലൊരു കൊച്ചുള്ളതല്ലേ അപ്പൊ ഞങ്ങളങ്ങനെ ഒരു ക്ലിനിക്ക് പോയി അവിടന്ന് നാലര പുലർച്ചെ നാല്മണി വരെ അവര് നോക്കി ശരിയായില്ല എന്നിട്ട് വേറൊരു ആശുപത്രിക്ക് ഷിഫ്റ്റ് ചെയ്തു അവിടുന്ന് അവര് വൈക് വൈകുന്നേരം മൂന്ന് മണിയക്കായപ്പോ അവര് പറഞ്ഞു ഇനി ഇങ്ങോട്ട് കിട്ട്യേല്ല ഞമ്മള് കേട്ടൊണ്ടിരിക്ക നിങ്ങള് ക്ക് അറിയിക്കാള്ളൊക്കെ അറിയിച്ചോളി നിങ്ങൾക്ക് ചെയ്യാള്ളൊക്കെ ചെയ്തോളി ന്നൊക്കെ പറഞ്ഞ്ട്ട് ഐസിയുക്ക് ആൾക്കാരെ കേറ്റി വിട്ടു ഓതാന് ഇവരൊക്കെന്റെ തലക്കാപൊർത്ത് ഇരിന്ന്ട്ട് നല്ല ഓത്തും പാട്ടൊക്കെ
അയ് കേക്കുമ്പോന്നെക്കാരും പിന്നെ ആക
ആഹ
ആഹ ആകെ പൊർത്യേടാണ് നമ്മളീ ബോധം എല്ലും കണ്ടും നിക്കാ അതൊക്കെ ഒക്കപ്പാട പറിമ്പളേ പിന്നെങ്ങനെ മാറിയത്
പിന്നെ എനിക്ക് നാലഞ്ചൂസം കഴിഞ്ഞിട്ടെനി വെന്റിലേറ്ററിലൊക്കെനു എന്നിട്ട് കൊച്ചിനെ കിട്ടൂലന്നൊക്കെ പറഞ്ഞാരുന്ന് ട്ടോ അവര് ഹലോ
ഹലോ കേക്ക്ണില്ലേ ആ ഇങ്ങളെന്തേ പർഞ്ഞേ കൊച്ചിനെ കി
കിട്ടൂലാന്ന് പർഞ്ഞായിരുന്നു ഓ പിന്നാ ഇൻക്ക് ഓപ്രെഷേയിരുന്നു ഓപ്പറഷെനിക്കെ തിയേറ്റർക്ക് പോമ്പൊ വരെ അവര് പറഞ്ഞായിരുന്നു പ്രതീക്ഷിക്കര്ത് ട്ടോന്ന്
ഉം ഉം ഉം
ഇളക്കൊന്നും ഉണ്ടായിരുന്നില്ല അവൾക്ക് അങ്ങനെ ആ നാലാമത്തെ മാസ ആയിരുന്നു പിന്നെ എന്താണ് അത്‌ തീരുവോളം നമ്മള് ആശുപത്രി കിടന്നു
ഉം ഉം ഉം ഉം ഏ മറ്റേ പ്രസവം കഴിയോളും
ആഹ
ഗവൺമെന്റിലേഞ്ഞി
അല്ല പ്രൈവറ്റില് നമ്മുടെ അടിത്തറ അങ്ങ് എളകി പോയി
ഉം ഉം ഇൻഷൂറു ഉണ്ടായിനോ
കുറച്ചൂസം ഒരു മാസത്തോളൊക്കെ
അത്ര കിട്ടൊള്ളൂല്ലേ നമുക്ക്
അല്ല കിട്ടിയേരുന്നു അപ്പഴേക്കും നിർത്തി
ആഹ് ആഹ് ആഹ ഇപ്പ കണ്ടാ കുഴപ്പമില്ല
ഇപ്പൊ കൊഴപ്പൊന്നുല്ല എന്നിട്ട് അവരെപ്പഴും പറയും മിറാക്കളാട്ടാ കൊച്ചെന്ന് പറയും
കൊച്ചും അമ്മയൊക്കെ മറാ ഇമ്മേം മെറാക്കളന്നെ ആക്കരം
ആ അതൊന്നും നമ്മളെ കേൾപ്പി വച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് ടീം ഇങ്ങനെ കയ്യും കെട്ടീട്ട് ഇപ്പ കഴിയും ഇപ്പ കഴിയും ന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടല്ലോ
ഉം
ഈ
പെട്ടെന്നണ്ട് ശ്വാസം കിട്ടാതെ കാരണം ഒന്നും പറഞ്ഞില്ല
ഇല്ല ഓല് അതില് നമ്മുടെ റിപ്പോർട്ട് ഇണ്ടല്ലോ മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടാവും ല്ലേ അതിലൊരു അപൂർവമായ ഇതാണ്ന്നാ എഴുതിയിട്ടുള്ളത്
ഏഹ് മറ്റേ മറ്റേ ഇതാ എന്തേലായോ നോർമൽ അറ്റാക്ക് മാരി
എന്താന്ന് അറിയില
റ്റാക്കാണ അറിയാലോ അതേ മാരി ഏറ്റ ആയോ എന്താ അറിയില്ല ല്ലേ
എന്തേന്ന് അറീല്ല
ഉം അതെല്ലാം എന്തരില്ല സുഖമായി
ആഹ സുഖായി ഇപ്പൊ കൊഴപ്പൊന്നുല്ല ആഹ നാട്ടില് ഡ്രൈവറാ
ആഹ് ആ ആഹ
ഉം
വേറെ കൃഷി മ കൃഷിയൊക്കെ ഉണ്ടോ ഉം ഉം ഉം അവിടെ കൃഷിയൊക്കെ ഇണ്ടോയിക്ക
നമ്മുടെ ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള ആ അങ്ങനെ ഉം
അത്ക്ക് വേറെ വളം എന്തെങ്കലിലും കൊടുക്കോ
നമ്മൾ പ്രത്യേകിച്ചിട്ടോ ഇല്ല ഇല്ല
ഉം
ഉണ്ടെങ്കിൽ ചെലപ്പോ വല്ല ചാണകം പൊടി ഇട്ട് കൊടുക്കും നല്ലാല്ല
ആഹ് ആഹ് ആഹ് ആഹ് പശുക്കള ഉണ്ടോ
ഇല്ല ഇല്ല പശുക്കളൊന്നുമല്ല നല്ല ചെടികള ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആഹ് സാധനം നല്ല ചെടികൾ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആശുപത്രിയിലായ സമയത്ത് ആരും കേയറ് ചെയ്യാനില്ലാ ആഹ് നമ്മുടെ മുറ്റത്ത് നട മക്കള വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മൊത്തം ചെടിയ
ആഹ് ആഹ്
ഇക്കൊക്കെ പോയി ആരൊന്നും നോക്കാനില്ലാത്തോണ്ടെ ആഹ് ശരിയെന്നാ